ആഹ് പറ്യ് എന്തയടുക്കുവാ സുഖായ്ട്ടിരിക്കുന്നു അവിടെയോ ആ ഹാ
എന്താ
ആഹ് പിന്നെ വേറെന്താ പണിയൊക്കെ കഴിഞ്ഞോ?
കഴിഞ്ഞ് ഇല്ല ഇല്ല എന്റെത് ആ കഴിഞ്ഞ് ഉം പിന്നെന്താ ഭക്ഷണം ല്ലാം കഴിച്ചാ ഇന്ന് ദോശ റിയൊണ്ടാക്കി ദോശ
ഉച്ചക്കത്തേക്കോ?
ഉച്ചക്കലേക്ക് പച്ചക്കറിണ്ട് തോരന്ണ്ട് മീൻ ന്ലണ്ടായി ല്ലയ്ല
ആഹ് ല ഉണ്ടല്ലേ അയില കറി വെച്ചോ അതോ?
ആഹ് അയ്ല പൊരിക്കും പിന്നെ കൊർച്ച് കറി വയ്ക്കും ഉം
ആഹ്
പിന്നെന്താ?
പിന്നെ വേറെ
വേറെന്താ?
അ
ഓ അത് ശെരി നമ്മളടുത്തണ്ട്‌ ഒരു പൂ അത് വെറും പ്രസവിക്കലാ അത് പ്രസവിക്കു അത് പ്രസവിച്ചിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെന്നും അത് ശ്രദ്ധിക്കൂലേ കുനി നായി വന്നിട്ട് കടിച്ചോണ്ട് പോവാം അതിനൊ
ഓ
എന്നിട്ട് കൊറച്ച് ഒരു ഒരു മാസത്തിനുള്ളില് വീണ്ടും ഗർഭിണിയാവും വീണ്ടും നാലഞ്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും അതെല്ലാം അങ്ങനെ പോകും
അയ്യോ ഇവിടത്തെ പൂച്ചയൊക്കെ കൊണ്ട് നടക്കുന്ന കാണണം
അതേല്ലേ ആ ഇത് ഇങ്ങനെ ഇത് ചെറിയ സമയണ്ടല്ലോ ഈ സമയം വളരെ ചെറിയ സമ അന്നേരം നല്ല കെയറിങ് ആയിരിക്കുവേ അന്നേരം ആഹ് നീ കടിച്ചിട്ട് നല്ല സേഫായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കാ അതെല്ലാം ചെയ്യും കൊറ കൊറച്ച് കഴിയും അപ്പം ഈ പൂച്ച വേറെ അമ്മ പൂച്ച വേറെ കുട്ടികൾ വേറെ അങ്ങനെയായിരിക്കും ഉണ്ടാവാ പിന്നെ ചെയ്താല് അതിനൊരു കൊയ്പ്പുണ്ടാവില്ല
ആഹ്
ഉം ഉം
ആ ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഇവിടത്തേനെ അങ്ങ് കൊണ്ട് നടക്കും അങ്ങ് നമ്മളൊക്കെ തൊടാൻ ചെന്നാ തന്നെ അലറും കിടന്ന്
അല്ല ഇന്നലെ മക്കളെ പഠി മക്കളെല്ലാം കുഞ്ഞിപ്പൂച്ചേനെ എടുത്തിട്ട് വരുന്നത് പറയും എന്നിട്ട് എല്ലാരും കൂ ടി ആ ബാക്ക് സൈഡിലുള്ള റൂമിന്റെ അടുത്തേക്ക് പോ ഇപ്പഴത്തേക്ക് ഇതൊരു അലറീട്ട് ഇവരെ ഇവരെ വായിപ്പി എടുക്കാൻ വേണ്ടീട്ട് വന്നു
എ ഏഹ്
പിന്നാ
പിന്നെ ഇപ്പൊ ഒരു സംഭവം കണ്ടില്ലേ മറ്റേ അംഗൻവാടില്
അതെ ആ ആ എന്താ ഈ കേൾക്കുന്നത് ഹാപ്പിയാണോ വൾ ടീച്ചറല്ല എന്താ
ആ അതാ ഞാനും ആലോചിക്കുന്നേ അവരെവിടെ പോയേക്കുവായിരുന്നു അപ്പോ അതും ഇരുപത് വയസ്സുള്ള ഒരു ചെറു ചെക്കനാണെന്ന് പറയുന്നു എന്തിനാണ് ഇരുപത് വയസുള്ള ചെറുക്കനെ അംഗൻവാടി കേറ്റുന്നേ
അതെ അതെ അത് ശരിയാ അത്
നിരന്തരായിട്ടുണ്ടെന്ന് അപ്പൊ അവര് എന്നാ എടുത്തോണ്ടിരിക്ക അവര് ഒറങ്ങുവാ അവ ആ ചെറുക്കനെ ഏപ്പിച്ചിട്ട് പോയേക്കുവായിരുന്നു
നമ്മോ അതെല്ലാ മനസ്സിലാവാത്തത് അങ്കമ്പാടിന്ന് പറയുന്നത് പുരുഷ ഷാന്മാറി ഇല്ലാത്തൊരു സ്ഥലാ
ആഹ് അതെ
അതെ എല്ലാ ജില്ലകളിലും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ ആരിക്കും പിന്നെ ഇവര് മെയിൻ ഹെഡ്ല്ലാം മാത്രേ ചില സമയത്ത് പുരുഷന്മാർ വരൂന്ന്നക്ക് തോന്നുന്നതേ നമ്മള് പഠിച്ച അംഗൻവാടിയില്
അതെ അതെ ടീച്ചർമാരെയ ഉ ആണുങ്ങളെ നിർത്ത പത്തില്ലല്ലോ
വെക്കാനുണ്ടാവും പിന്നെ കളക്ഷൻ അങ്ങനെ കാര്യങ്ങൾക്കെല്ലാം ഇത് ഇതില് ഈ ആൺകുട്ടി എന്തിനാ വരുന്നത് അങ്കൻവാടിൽ
ഇനി ആ ടീച്ചർമാരുടെ മോ വല്ലമാണ്
അമ്മോ അത് കൂടുതൽ തെളിവെടുത്താ
അങ്ങനെ തെളിവെടുത്തോന്ന് അറിയത്തില്ല പക്ഷേ എങ്കില് അങ്കവാടിൽ പ്രതിയാക്കിയെന്ന് ഇതു വരുന്നുണ്ട് ഫെയ്സ്ബുക്കിൽ ട്ട പോയി ഒന്നിട്ടില്ലേ ഇരുപത് വയസല്ലേ ഉള്ളൂ പിന്നെ ഇടേണ്ടതാണ്
അതെ എന്താ കഥ ഓരോണ്ണം കേൾക്കുമ്പോൾ